ഹലോ ആഹ് കേക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എന്താണ് സുഖണോ
ആഹ് സുഖ ഒക്കെ നല്ലന്നെ
മഴൊക്കെണ്ടോ മഴ കോറഞ്ഞോ
ആഹ് മഴ കോറഞ്ഞു രാവിലെ ണ്ടായിരുന്നു പിന്നെ മഴ പെയ്തിട്ടില്ല അന്നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് ഏ
കറണ്ട് ഒക്കെ പോയേക്ക ഇവിടെ
ഏ നല്ല മഴയാണോ
മം മഴ ണ്ടായിരുന്നില്ല ഇപ്പൊ വൈകിട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര മഴയായി
ആഹ്
അതെ
പൊതുവേ മഴ ക അങ്ങനെ ന്നെയാണോ ഇബടപ്പൊ രണ്ട് മൂന്നീ ദസം അടുപ്പിച്ച് മഴ പെയ്തിട്ടില്ല ഇന്ന് ഇപ്പം പെയ്യ്ണെ
ആണല്ലേ ഇന്ന് മഴ ഇണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ കരുതി പ്രശ്ന ഇല്ലാന്ന് വിചാരിച്ചു ഇപ്പൊ തൊടങ്ങി വീണ്ടും തൊടങ്ങി പണ്ടും പോയി നെറ്റും പോയി എല്ലാം കൊണ്ട അവസ്ഥയിലേക്കുന്നു
ഉം കറൻ്റില്ലേല് ഇഞ്ഞ് പ്പത്തെ കാലത്ത് ബുദ്ധിമുട്ടാവല്ലോ ല്ലേ
അതെ കറണ്ട് ഇല്ലെങ്കിൽ മുന്നേക്ക് പ്രശ്ന ഇല്ലായിാരുന്ന് ഇപ്പഴല്ലേ പ്രശ്നങ്ങള്
ഉം
കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് മുമ്പത്തെ കാലം പോലെയൊന്നും അല്ലല്ലോ
അതെ ഉം
ഒട്ടും പറ്റില്ല അത് മാത്രല്ല ഇത്രയൊക്കെ മഴ പെയ്തിട്ടും നമുക്ക് വീണ്ടും വീണ്ടും ആഹ് ഇതാണ്
ചൂട് കൊറവുണ്ടാവില്ല ആഹ് ശരിയണ് ആഹ് നല്ല ചൂടാ ഒന്ന് മഴ പെയ്യല് നിന്നാല് പിന്നെയും തൊടങ്ങും മ ആദ്യ ത്തെ പോലെന്നെ ആ ചൂടുകാലത്തെ പോലെ തന്നെ ഇപപിന്നെ കൃഷിക്കൊക്കെ പറ്റിയ നേര എന്തെങ്കിലൊക്കെ വിത്തോ കാര്യങ്ങളൊക്കെ ചെയ്താല് കറക്റ്റിനില് വെള്ളം ആഹ് ആഹ് വെള്ളംകി ഉം ഉംകറക്റ്റാ ഞങ്ങക്ക് ചെറുതായിട്ട് കൃഷിയിണ്ട് പയറ് വെണ്ട അങ്ങനെ രണ്ട് മൂന്ന് ഞമ്മളെ വീട്ടാവശ്യത്തിന് ഇല്ല ഇണ്ട് ആഹ് വീട്ട് വളപ്പിലാണ്
എന്തൊക്കെയുണ്ട്
പയറും വെണ്ടയും പിന്നെ വഴുതന
അത് അത് തന്നെയാണോ ഉപയോഗിക്കുന്നതും
ഉപയോഗിക്ണേർഞ അത്യാവശ്യമാ കുട്ട്യേൾക്കൊക്കെ സ്കൂൾ കൊണ്ടകാൻ വേണ്ടിട്ടൊക്കെ അത് ഉപയോഗിക്കും അപ്പൊ ഫ്രൈഡേസ് മോട്ല് ഏഹ് ഫുഡ്ണ്ടാക്കി കൊടുക്കല്ലേ ചോറ് കൊടുക്കുമ്പോ ഫൈവ് ഡേയ്സ്മായ് ക്കൊന്നോ രണ്ടോ പയറ് മതിയല്ലോ പിന്നെ എന്തെങ്കിലും ആഹ് ചേലോരു ദിവസൊക്ക നമുക്ക് ഉപയോക്കാൻ വേണ്ടിട്ട് കിട്ടും ഇപ്പം തുടങ്ങിട്ടുള്ളൂ അപ്പൊന്നെ അങ്ങനെ ഉണ്ടാവുള്ളൂ ഉം അഹ് ആഹ് ഉം ഉം പിന്നെ എന്താ യാത്രയൊക്കെ പോകവാൻ ഇഷ്ടള്ള ആളാണോ
യാത്ര പോവാൻ ഒത്തിരി ഇഷ്ടള്ള ആളാണ്
ക്കെ കാര്യ വിട്ട് പോവല്
എഹ് കേക്കാമയ്യ
ആഹ് കാര്യയിട്ട് എങ്ങോട്ടാ പോവലേ
ഞാന് ദുബായി പോകാറുണ്ട് ദുബായി പോകാ ഇന്റർനാഷണൽ ട്രിപ്പ് പ്പാ കൂടുതലും പോകുന്നെ
ആഹ്
ദുബായി പോകാറുണ്ട് ആഹ് മലേഷ്യ പോയിട്ടുണ്ട്
ആഹ്
പിന്നെ അവിടെ പോയിട്ടുണ്ട് മലേഷ്യ ദുബായ് ഒമാൻ സൗദി അറേബ്യ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്
സൗദിയിൽ ഞാനും പോയിട്ടുണ്ട് സൗദിയിലും ദുബായിലും വേറെ എവിടേം പോയിട്ടില്ല
ഞങ ഞാനു ദുബായിലായിരുന്നു ഞാനിപ്പോ യുദ്ധത്തിൻ്റെതായിട്ട് വന്നതാ
ഞാന് സൗദി ലേനി കൊറോണന്റെ മുന്നേ പിന്നെ കൊറോണക്ക് ശേഷം ഉം പിന്നെ കുട്ടിക്കായി ഒരു കൊല്ലം കഴിഞ്ഞാല് പിന്നെയും പോയി. പിന്നെ ഇപ്പോ വന്നിട്ട് ഇവിടെ സെറ്റിലായി ഇട്ട് ഒരു വർഷാക്ണോള്ളൂ
ആണല്ലേ. ആഹ് ഞാന് ദുബായിലായിരുന്നു. ഒരു ഒരു മാസം മുന്നേ വരെ ദുബായിലായിരുന്നു ഇപ്പഴാ ഇങ്ങോട്ട് വന്നത് ആഹ് ഞാൻ അവിടെ ജോലി ചെയ്യായിരുന്നു. ഉം.
ആഹ്
അപ്പൊ യുദ്ധത്തിന്റെ ഇതൊക്കെയപ്പോ ഫുള്ള്പ്രശ്നായല്ലോ എന്റെ കുടുംബം എല്ലാം ദുബായിലാണ്. അപ്പൊ ഞങ്ങ എല്ലാരും കൂടെ ആയിട്ട് ഇങ്ങോട്ട് വന്നതാ. ഇനി എല്ലാ കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് പോകാംന്നുള്ള രീതിക്ക് ആഹ് ഉപ്പയുടെ ഒരു ചികിൽ സ് സയുടെ കാര്യങ്ങളും കൂടെ ആയിട്ട് എല്ലാം കൂടെ ആയിട്ട് വന്നതാ. ഇപ്പം ആകുമ്പോ വലിയ കാ ര്യുല്ല ദുബായില് ഈ ടൈമിൽ നിന്നിട്ടും. അപ്പോ വന്നത് ഇപ്പം യുദ്ധങ്ങളൊക്കെ അവസ് സാനിച്ചുന്ന് പറയുന്നു. ഇൻഷാ അള്ളാ. ഒരു മാസം കൂടെ കഴിയുമ്പോ പോണം. അപ്പൊ യാത്രകൾന്ന് വെച്ചാല് ഇവിടന്ന്ങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലോട്ട് പോകുന്നുണ്ട്.
ഓക്കെ
അങ്ങനെ ഇവിടെ വരുമ്പഴേക്കും നാട്ടി വരുമ്പോഴത്തേക്കും ഇങ്ങനെ എന്താ ഏ
കാ ന്തൊക്കെ കഴിഞ്ഞു തോന്നണേ. തമ്മില് ഫുള്ളായിട്ട് കഴിഞ്ഞാണ്
സമാധാന കരാറിൽ ഒപ്പു വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്.
അംഗനെപ്പം തെരേ ഒപ്പു വെച്ചില്ലാന്നും പറയുന്നേക്ക്‌ണ്ട് ഇസ്രായേലും
ആണോ?
ആഹ് ഇങ്ങ ഇന്നത്തെ വാർത്തയിലൊക്കെ കേ ഇന്നത്തെ ഇന്നൽത്തെ ഇന്നലെ കേട്ടു ഇസ്രായേല് ആഹ് അങ്ങനെ പറയ്ണെ കേട്ടു ഉറപ്പില്ല ഇൻസ്റ്റേലല്ലേ? എല്ലതും റെഡിയാവണന്ന്ല്ലല്ലോ? പിന്നെന്താ സ്പോർട്സ് കാര്യങ്ങളായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടാളാണോ?
ഇ സ്പോർട്സ് പണ്ട് കുട്ടിലെ ഓട്ടത്തിനും ചാട്ടത്തിനൊക്കെ പോകും. ഞാന് പാട്ട് പാടുന്ന ആളാണ്.
ആഹ്
ഏഹ് അല്ലാത്തുള്ള പാട്ട്, ഏഹ് ഡ്രോയിങ്, കവിത എഴുതും. കഥ എഴുതും, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ്. പണ്ട് സ്കൂളിലെ പഠിക്കുന്ന സമയത്തൊക് ക്കെ നമ്മളെ സ്റ്റേറ്റ് വരെയൊക്കെ പോകുന്ന ആളായിരുന്നു.
ഓ
ഇവിടെ ദുബായിൽ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പാടുന്ന ആളാ. അപ്പങ്ങനെയാ. അങ്ങ അപ്പതിലാണ് കൂടുതൽ ഇത്
ആഹ് ഞാൻ എഴുതിപ്പെട്ട ഫുട്ബോൾ ഇത് അതുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നു
ഫുട്ബോള് വെച്ചാല്എ എല്ലാത്തിനോടും ഒര് ഒരു ബേസിക് അറിയാം. ഇപ്പൊ ഫുട്ബോളായാലും ക്രിക്കറ്റായാലും, ക്രിക്കറ്റാണ് കൂടുതൽ ഇഷ്ടം.
ആഹ്
ഇപ്പൊ ഈ പറയുന്ന പോലെ നെയ്മർ, മെസ്സി, റൊണാൾഡോ ഈ മൂന്ന്പേരെ എംബാപ്പെ ഈ നാലുപേരെ പേരറിയാം. അപ്പൊ എല്ലാരു ഇങ്ങനെ നമ്മള് ഇൻസ്റ്റഗ്രാമിലൊക്കെ തന്നെ ഇപ്പോകണ്ടില്ലേ? ഒരഞ്ചു പേര് കളിക്കാരെ പേര് പറയാൻ പറഞ്ഞാ അരികും അറിയത്തില്ല. അപ്പ ശരി ക്കീ ഈ നാല് പേരും ഏത് രാജ്യത്തുള്ളവരാണെന്നറിയാം. ഈ നാലു പേരെ കണ്ടാലു അറിയാം. ഏതാ ഏത് ഫുട്ബോളിനോടാണ് ഏത് ത പിന്നെ ടീമിനോടാണ് കൂടുതൽ ഒരിത്?
ആഹ് അർജന്റിനെയാണ്. ഹസ്ബന്റിന് ഇഷ്ടം ബ്രസീലാണ്.
ആഹാ നെയ്മറ്, ഞാന് പോർച്ചുഗലിന്റെ അഹ് റൊണാൾഡോയാണ് എനിക്ക് താൽപര്യം.
അതന്നെ ഹസ്ബൻഡ് അർജന്റീനക്കെതിരെ. അർജന്റീനക്കെതിരെ ആരാണോ അതൊക്കെ ഞാ അർജന്റീനായത് കൊണ്ടായിരിക്കാം.
ആ അല്ലേ എനിക്ക് ഞാന് റൊണാൾഡോഡെന്ന് വെച്ചാല് റൊണാൾഡോടെ കൊറച്ച് എന്തൊക്കെയോ മെസ്സിയെവെച്ച് നോക്കുമ്പോ റൊണാൾഡോയ്ക്ക് എല്ലാവരുമായിട്ട് പബ്ലിക്കായിട്ട് കുറച്ചൂടൊരു ആഹ് അപ്പിയറൻസ് ണ്ട്. മീൻസ് എല്ലാരുആയിട്ടും ഒരു
ആഹ്
അപ്പൊ അത് വെച്ച് നോക്കി. എനിക്ക് ഇവരെ കളി, ഇവരെ കളികളൊന്നും എനിക്കറിയത്തില്ല ഇവരെത്ര പേര് എത്രഗോളടിചു ഇതൊന്നുഅറിയില്ല. ഞാൻ നോക്കുന്ന വെച്ചാല് ഈ മെസ്സിയുടെയും റൊണാൾഡോയുടെയും കൊറച്ച് വ്യത്യാസങ്ങൾ വെച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നേ.
ആഹ്
ഏഹ് മെസ്സി ഇപ്പോ ഒരു കുട്ടി കൈയ്യൊടുക്കാൻ പോവുമ്പോ മൈന്റാക്കാതെ പോവുന്നുണ്ട്.. കാണാത് ത്തെ പോലെ. ഒരു എല്ലാരോടും ഒരു എടപഴുകാനൊരു ബുദ്ധിമുട്ടുള്ള. പോലെ. പക്ഷെ റൊണാൾഡോ ആണെങ്കില് ആ താരത്തിന്റെ ഒരു, ന്താണ് ആ ലെവല് അല്ല കാണിക്കുന്നെ. ഒ എല്ല സാധാരണക്കാരെ പോലെ പെരുമാറുന്നുണ്ട്
ആഹ് അത് ശരിയാണ്. വ്യക്തിത്തം കൊണ്ട് റൊണാൾഡോയാണ് റെഡി. വ്യക്തിത്തം കൊണ്ട് റൊണാൾഡോ ആണ് ഉഷാറ്. കളി കൊണ്ട് അല്ല കളിക്ക് പ്രശ്നണ്ടായിട്ടല്ലോട്ടോ. ഒര് ഫുട്ബോള്ന്നൊക്കെ പർഞ്ഞാല് കൂട്ടായിട്ടാണല്ലോ? ഒരാള് മാത്രം നന്നായിട്ട് കാര്യല്ലല്ലോ. ഉം
ഇന്നിപ്പം ഞാന് എന്തോ ഒന്ന് കണ്ടൂട്ടോ ജർമ്മനി ഒരു വീഡിയോ കണ്ടതാണേ. ജർമ്മനി എന്ന് പറയുന്ന ഒരു ടീമിന്റെ ഏതോ ഒരു ദ്വീപിൽ നിന്ന് വന്ന ഒരു ടീമ്. ഏ കുട്ടിയളെ ദീപ്ന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ആ ദ്വീപില് അവര് ജർമ്മനി ഏഴ് ഗോളടിച്ചപ്പോ ഇവര് ഒരു ഗോളടിച്ചു.
ആഹ്
പക്ഷെ ഇവര്ക്കൊരു ബ്രേക്ക് ടൈമ് കൊടുക്കുവല്ലോ. അത് കഴിഞ് അവര് വീണ്ടും വരുവല്ലോ. അപ്പൊ ആ സമയത്ത് തോക്കാറായ ടീമാണെന്നുണ്ടെങ്കില് അവര് ഒരു സാധാരണ അവരെ മുഖത്തൊരു വെഷ്മം ഉണ്ടാവൊല്ലോ. പക്ഷെ ഈ ടീമ് ഭയങ്കര സന്തോഷത്തില് ഭയങ്കര ആഹ്ലാദിച്ചാ വന്നെന്നാ പറയുന്നെ. അവര് പറഞ്ഞ ന്യായീകരണംന്ന് വെച്ചാല് ആരും കാണാതെ കിടന്ന ഏത് നാടാണെന്ന് കാണാതെ കിടന്ന ഒരു ദ്വീപാണ് അവര്. ആ ദ്വീപുകാര് ജർമ്മനിന്ന് പറയുന്ന ഒരു ടീമിനെതിരെ ഒരു ഗോളെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കി അവര്ക്ക് ഇതില് കൂടുതൽ വേറൊരു വിജയല്ലന്നാണ് പറയുന്നെ
ഇത് രണ്ടായിരത്തി ഇരുവത്തി രണ്ടല്ലേ രണ്ടായിരത്തി ഇരുവത്തിരണ്ടിലെ ലോകകപ്പില് സൗദി അറേബ്യ അർജന്റീനനെ തോൽപ്പിചീനിയല്ലോ. അന്ന് സൗദി ഫുൾ ആഘോഷേനി
ആഗോഷ്
ആ അവർക്ക് ലോകകപ്പ് കിട്ടിയ സന്തോഷേനി
സന്തോഷായിരുന്നു അതെ. അത് ഒരു ഗോളെങ്കിലും അടിച്ചാ മതി ന്നാണ്. കാരണം ഇവരൊക്കെല്ലേ വല്യ വലിയ ആൾക്കാര്
ആ അതന്നെ. ഈ അർജന്റീനനെ തോൽപ്പിച്ച സന്തോഷം. മറ്റാ അർജന്റീനനെ കപ്പും കൂടി എട്ത്തപ്പോ ഓര് തോൽപ്പിച്ചൊരു ടീമാ കപ്പ് ഇട്ക്ക്‌ണെന്ന്ല്ലരു സന്തോഷം.
ആ അവരെ അവര് ഭയങ്കര ആഘോഷം ഇപ്പൊ ഞാൻ കണ്ടതര്ന്നു. ഇത്തവണ ആരാ കപ്പ് എടുക്കുമന്ന് ഒരു തോന്നുന്നേ
തോന്നുന്നേ സ്പെയിനിന്ണ്ട്. അർജന്റീനക്ക്‌ ചാൻസ് ഇണ്ടെങ്കിലും
ഞാന് എന്റെ മ മൈന്റില് പോർച്ചുഗലാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ പക്ഷേ അർജന്റീന മൂന്നടുത്തല്ലേ മൂന്ന് പൂജ്യം
മൂന്ന് മൂന്ന് പൂജം മൂന്ന് മെസ്സി ആയാണ്ട്
ആഹ്
പക്ഷെ അർജന്റീനക്ക് എല്ലാ പ്രാവഷ്യം ഒര് കൂട്ടര്ക്ക് ഇട്ക്കാം പാടില്ലല്ലോ ന്താ രസല്ലല്ലോ ആ നോക്കുമ്പോ അർജന്റീനക്ക് കിട്ടര്ത് സ്വന്തം പാർട്ട്യാണ് ന്നാലും അത് കിട്ടര്ത് ന്നാണ് കിട്ടാത്തോല് കിട്ടട്ടെ പോർച്ചുഗലോ പോർച്ചുഗലാർഞ്ഞാ ക്രിസ്ത്യാനോ എല്ലത്തിനും അംഗീകരിക്കണല്ലോ
അതെ ഇപ്പൊ എല്ലാരും ഗെസ് ചെയ്തിട്ട് എല്ലാരും ഒരു പ്രൊഡിക്ഷൻ വെച്ച് പറയണംന്നെക്കൊള്ള രീതിക്കൊക്കെ ഈ പോളിങ് പോലൊക്കെ നടക്കുന്നുണ്ട് ഞാൻ എല്ലാർക്കും പോർച്ചുഗലാ കൊടുക്കുന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഗീവവെയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ
ഇൻസ്റ്റേലൊറ്റക്കല്ലാ ഇപ്പൊ സ്കൂൾളൊക്കെണ്ടല്ലോ അങ്ങനെ മത്സരം
ആഹ് അതെ
ഉം ഉം നമ്മള് എത്ര ഗോള്ന് ജയിക്കുന്ന് പറയാ
അങ്ങനെ
ആരാ ആരാ ക ലോകകപ്പ് എട്ക്കാന്ന് പറയാ തൊക്കെ ഇപ്പൊ ഫുള്ള് ആ സീസണാ ഇപ്പൊ കട്ടഔട്ട് കണ്ടില്ലേ ആഹ് അതേപോലെ